ഹലോ
ആഹ അതെ ക്കെ
ആഹ ആഹ ആ എന്തൊക്കെയണ്ട് വിശേഷങ്ങള്
ഓ സുഖം കിടക്കാൻ പോന്നു
ആഹ എല്ലാവരും കെടക്കാൻ പോവുവയാണ്
അതെ
ഫുഡൊക്കെ കഴിച്ചാ
ഫുഡൊക്കെ കഴിച്ച്
എന്തന്നെ സ്പെഷ്യല്
ഒന്ന് ബിരിയാണിയല്ല
ഓ അശ അാ പിന്നെ കുട്ടികളൊക്കെ ഉറങ്ങിയാ
ഒരാൾ ഇറങ്ങി ഒരാള് പഠിച്ചിട്ട് ഇപ്പം കിടക്കാൻ വേണ്ടി വന്നു
ഉം ഉ ചെറിയ മക്കളാവും അല്ലേ
അല്ല പതിമൂന്നും പതിനഞ്ചും
ആഹ ആ പതിനഞ്ച് വയസ്സ് പറഞ്ഞ പിന്നെ കൊറച്ച് പ്രായമായില്ല പഠിക്കണ്ട പ്രായക്കായില്ല ഉ ഈ സമയത്തൊക്കെ അവല കിടന്നറങ്ങുന്നു ആ
പതിമൂന്ന് വയസ്സുള്ള മോളും പതിനഞ്ചു വയസ്സായ മോനും
ആഹ് ആഹ് അപ്പ പത്താം ക്ലാസ് പ പതിനഞ്ച വയസ് ഉ ആഹ ആഹ ഉമ് പിന്നെന്താണ് വിശേഷങ്ങള് എന്തിനയും ജോലി ആഹ എന്തേും ജോലിക്ക് പോകുന്നുണ്ട്
ആഹ് നല് കട എനിക്ക
ഏത് ആഹ കടയിലാ ഉ ഉ കുട്ടികളൊക്കെ സ്കൂളിലാക്കിട്ട് കടലക്ക് പോവാവ അല്ലേ നാല മണിക്കാവകുമ്പ പിന്നെ വരല്ലേ രാവിലെ പോയാല് ഉ അസല ഉ
വീട്ടില്ല വേറെ വീട്ടില ആളുണ്ട് വീട്ടില് വേറെ ആളുണ്ട്
ഉമ്മക്കെ ഉണ്ടാവുംല്ലേ ആഹ ഉം പിന്നെ കുട്ടികളൊക്കെ സ്കൂള അടുത്താണോ അതോ കൊറെേ വണ്ടിയിലൊക്കെ പോവണ്ടാ ഉം ഉ
നടന്ന പോന്ന ദൂരേള്ളൂ
ഹസ്ബൻഡ് ഹസ്ബൻഡറ് നാട്ടിലാണോ ആ ഞാൻ വിളിക്കണോരൊക്കെ നാട്ടില ഉ ഉ പിന്നെ പിന്നെ എല്ലാരും ഉറക്കായ ഉമ്മക്കല്ലയാ വീട്ടില് ഉം നേര കടന്നല്ല ഉ പിന്നെ എന്തരുന്നു ആഹ മഴ മഴയും കാറ്റൊക്കെ ഉണ്ട് ഇന്ന് നല്ല നല്ല തണുപ്പുള്ള സമയണന്ന് നല്ല തണുപ്പുണ്ട്ന്ന് ഇന്നത്തെ ദിവസം നല്ല തണുപ്പുണ്ട്
അമയ മോള
പൊതച്ചിട്ട് വറക്കണം മഴ പെയ്തിട്ടെ പുതപ്പെട്ടിട്ട് വറക്കണറിയ
ആഹഹാ ആഹ ഇവിടെ തണുപ്പ് കുറവാണ് കാത്തൊന്നുമല്ല ചെറിയ മഴ ച്ചാറ്റേ ഉള്ളൂ വലതായിട്ട് മഴ പെയ്യൊന്നല്ല
ഉം ഉം പുഴയും പിന്നെ എന്താണ് തോടൊക്കെ ഉണ്ടാവുംല്ലേ
ഇല്ല ഇില്ലപ്പോഴേന്നുമല്ല
ആ ടൗണില ആവും അല്ലവ്
ടൗണല്ല ചെറിയ ഉൾപ്രദേശമാണ് എന്നാലും വലിയ ആറോത്തോടോ അപ്പോഴൊന്നുംല്ല പി വയലാണ് കൂടുതലും
ആഹ ശെരി അങ്ങനത്തെല്ലേ പിന്നെ ചക്കി മാങ്ങി അങ്ങനത്തെ വനം പ്രദേശം കാട് അങ്ങനെയള്ള ഒക്കെ ഉണ്ടാവുംല്ലേ ആ റബ്ബർ റബ്ബർ തോട്ടം ചക്കി മാങ്ങിക്കണ്ടാ
ആഹ അതെല്ലാം ഉണ്ട്
ആ പിന്നെ പിന്നെ ആട് മൃഗങ്ങ മൃഗങ്ങളൊക്കെ ഉണ്ടോ ആട് ആഹ ആട് പാശു കോഴി ആ ആ താറാവ് അങ്ങനെയൊക്കെ ഉള്ളണ്ടാ വുംല്ലേ അടുത്ത് കൊളക്കെ ഉണ്ടാ കോഴിയള്ള പിന്നെ താറാവി ആ പോത്തിനൊക്കെ ഇതാക്കുമ്പോള കണ്ട ഉ ആ അതൊക്കെ ആരാണ് നോക്ക ഉ്മാവല്ലേ നോക്ക
മാ പപ്പാ
ഉം ഉ ആഹ ഉ അല്ല ഈ കടലേക്ക് പോയി കഴിഞ്ഞാല് ക്കാന് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഉ ആഹ ശരി ഉ എത്ര മക്കളാണ് രണ്ട മക്കളാ
ആ
ആഹ ആ ഉ
പിന്നെ യാത്രയൊന്നും പോവാറില്ലേ
അത്ര ഞങ്ങള്ൾ പെരുന്നാളിന് വീട്ടിൽക്ക് പോയി വീടൊക്കെ കുറച്ച് വഴിയുണ്ട് ഒന്നന്നര മണിക്കൂറോളം കള വഴിയുണ്ട് ചിലപ്പോ രണ്ട മണിക്കൂറൊക്കെ ഉണ്ടാവും ആ വിനോദയാത്ര പോകാനൊക്കെ നാട്ടിൽ വന്നാലൊക്കെ പോകവും അത് വലിയരു വിനോദ യാത്ര തന്നെയാണ് പോവുക ഇക്ക ഉ കണ്ണിന്റെ ഹോസ്പിറ്റൽ കോ തിരുനൽ വഴി അപ്പൊ ഒ ഒന്ന് രണ്ടു ദിവസം അവിടെ നക്കണ്ടി ആ അതാ പിന്നെ തിരുനെൽവേലി പറഞ്ഞാല് തമിഴ്നാടല്ലേ അപ്പൊ അങ്ങോട്ട് പോകും ഉ സമയം നോക്കിയോ ഉ
ആഹ നക്കുന്നുണ്ട്ണ്ട്
ആഹ പിന്നെ വേറെന്താ വിശേഷം അനിയത്തിയും ചേഷ്ഠത്തിയും ത മത്തന്മാരോ അങ്ങളാരൊക്കെ എന്താ വീട്ടില്
ത്തത് പിന്നെ ഒ ഒരു പെണ്ണും കൂടെ ഉണ്ട്
ആഹ ആഹ ആ എന്താണ് കൂടുതലായിട്ട് ഇഷ്ടം മറ്റേ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുകയാണോ അതോ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ബിരിയാണിയ ഒക്കെ ഒറ്റക്കെ ഇണ്ടാക്കോ
ഉണ്ടാക്ക ഒരാളും കൂടെ വേണം
അങ്ങനെയല്ല ഹെപ് ചെയ്യാ ആണല്ലേ ശരി ഉ മന്തിയൊക്കെ ഉണ്ടാക്കോ
ആഹ ഉണ്ടാവും
നമ്മൾ യൂട്യൂബ്ല്ലേ ഉണ്ടാവ അത് യൂട്യൂബിൽ നോക്കിട്ടുണ്ടാക്കാലോ ഉം ഞാൻ അങ്ങനെയാണ് ചെയ്യാ പെരുന്നാളക്കായി കഴിഞ്ഞാല് മക്കൾക്ക് ഉണ്ടാക്കി ക്കി കൊടുക്കുക മക്കൾ പിന്നെ പഠിക്കാൻ പോവുകയാണ് അങ്ങോട്ട് അവിടെ ഹോസ്റ്റല വന്നോട്ട് പഠിക്കുകയാണ് അപ്പോൾ പോയി മാസത്തിലൊക്കെല്ലോ വര വരുമ്പോ ഞാന് എന്തേ ലൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കും അവട് അവർക്ക് ഭക്ഷണക്കെണ്ട്ന്നാലും ഞമ്മക്ക് നമ്മളെ നമ്മളെ തൃപ്തിക്ക് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അപ്പൊ പെരുന്നാളൊക്കെ ആയി കഴുമ്പോ മന്തിയൊക്കെ കൂടുതല് ഉണ്ടാക്ക
ഉം
കൂടുതൽ ഇഷ്ടം ഉം പിന്നെ അവരൊപ്പൊണ്ടാവുമ്പോ പിന്നെ പൊറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കും പിന്നെ ഞാനെന്തേ ലൊക്കെങ്ങനെ ട്യൂബി നോക്കിട്ട് ഓരോന്നൊക്കെ ഉണ്ട ഉണ്ടാക്കി കൊടുക്കും
ആഹ് ആഹ്
അയിന് ഇക്കാ ചീത്ത പറയും ചെയും ഉണ്ടാക്കി കൊടുക്കണേന്ന് ഓരോ ഓരോ സാനങ്ങള് ഇണ്ടാക്കി കൊടുക്കേം കുട്ട്യേൾക്ക് ഓര അസുഖങ്ങള് വരൊള്ളൊന്നൊക്കെ പറഞ്ഞിട്ടേന്നെ ചീത്താറയും നമ്മക്ക് ഫുഡീന്നല്ലേ ഒരസുഖങ്ങളൊക്കെ വരണത്
ആഹ് അതെ
പേടിച്ചിട്ട് എന്തൊക്കെ കേ എന്തൊക്കെ കേ കേക്ക്ണ്ട് ഒരസുഖങ്ങള് ഒക്കെ ഫുഡിനന്നല്ലേ വരണത് പേടിയാണ്. ഭ ണം കഴിക്കണ്ട കാര്യത്തിലൊക്കെ ഉം പിന്നെ വേറെന്താ ഒറക്കാവാൻ ഒറങ്ങാൻ നോക്കല്ലേ എത്ര മണിക്കൊക്കെണ് കെട്ന്നോറങ്ങൊക്കെ ചെയ്യാ പത്ത് മണി പതിനൊന്ന് മ ണിക്കാവോ
ന്ന് പന്ത്രണിയൊക്കെ ആവും
ഉം ഉം
പിന്നെ രാവിലെ നാല് നാലരാവുമ്പൊ എണീക്കണം
ആഹ് ഹസ്ബൻഡ് അപ്പോ കടേന്നൊക്കെ വന്ന്ണ്ടാവുംല്ലേ അ ഓഹ് ഉം ഉം
കുട്ട്യേക്ക് ഏഴരയാമ്പോ പോണം. അപ്പോഴ ഫുഡ് എല്ലാം റെഡി ആവണം.
ആഹ് മദ്റസേൽക്കും പോവണ്ടേ?
അല്ലല്ല. ട്യൂഷൻ ട്യൂഷനൊണ്ട് ട്യൂഷൻ ഏഴരയ്ക്ക് തൊടങ്ങി കഴിഞ്ഞ പിന്നെ സ്കൂള് അതുവഴി സ്കൂള് പിന്നെ വീണ്ടും നാലുമണിക്ക് ട്യൂഷൻ അത് കഴിഞ്ഞ് അഞ്ചര ആവുമ്പം വീട്ടി വരുമ്പോ
ആഹ് അൻക്ക് തീരെ റസ്റ്റ് ഇല്ല ഉം കുട്ട്യേള് പിന്നെ എന്താണ് രണ്ടാളും ഒരു സ്കൂളിലാവുല്ലെ പഠിക്
രണ്ടാളും ഒരു സ്കൂളാ സ്കൂളൊക്കെ അടുത്താ നമ്മക്ക് നട
ഉം നടക്കാള്ള വഴിയൊള്ളു ല്ലേ ഉം അയ് ശരി ആഹ് സൈ ക്കിൾമ്മലൊക്കെ ആണ് പോവ സ്കൂളിക്ക്?
അല്ല അവര് നടന്നാ പോണ. സൈക്കിളുണ്ട് സൈക്കിൾ ഇപ്പ എട്ക്കൂല.
ഉം ഇബടെ എല്ല എല്ലാട്ത്തും സൈക്കളാട്ടാ. ഒക്ക കുട്ട്യാളും സൈക്കൾമ്മലാ പോവാ. സ്കൂളിക്കൊക്കെ സൈക്കിൾമ്മലാ.
ഇപ്പൊ അവന് മോന് കൊറച്ചൂടെ ചെറുതാഴപ്പ സൈക്കിൾണ്ട് ഓട്ട ഭയങ്കര ഇഷ്ട ഇപ്പ സൈക്കിള് ഇഷ്ടല്ല. ഇപ്പൊ സ്കൂട്ടി സ്കൂട്ടി ഉണ്ട്. സ്കൂട്ടി ഓടിക്കണന്നൊക്കെ പറയുന്നുണ്ട്. പഷേ കൊടുക്കാറില്ല.
ന്റെ മോനും അങ്ങൻ തന്നെ പയ്നഞ്ചാമത്തെ വയസ്സാ. ന്റെ മോൻ പറയും സ്കൂട്ടി ഓടിക്കണം പിന്നെ സ് സൈക്കിളൊക്കെ ആർക്ക് വേണം സൈക്കിളൊന്നും ഇപ്പോ ഇട്ക്കണ്ട പ്രായല്ല ഞങ്ങൾക്ക്
ആഹ് അതെ ഇവടെ അത് തന്നെ സൈക്കിള് ഇരിക്കുന്നു. പുതിയതു പോലെ ഇരിപ്പൂണ്ട്. കൊറ്ച്ചുടെ പ്രായ പ്രായം കൊറവുള്ളപ്പം മേടി ച്ചതാ ഇപ്പൊ അവന് സൈക്കിള് വേണ്ട സ്കൂട്ടി മതി.
ആഹ് ആഹ് ആഹ് ആഹ്
എന്നൊക്കെ പറയുന്നുണ്ട് ഓഹ്
ഇപ്പൊ കുട്ടിള് പറഞ്ഞ പോലെ ഇപ്പ നമ്മളപ്പോ സ്കൂട്ടി മേടിച്ച് കൊടുക്കാൻ പ പറ്റോ അവർക്ക് പ്രായ ആവാണ്ട് ഉം
പക്ഷേ നമ്മള് കൊടുക്കത്തില്ല ആഹ് ആഹ് ഞാന് ഇല്ല ഞാനില്ല എന്റെ വാപ്പേം സ്കൂട്ടറിയിലാ പോന്നേ
ആഹ് അന്ക്ക് പിന്നെ വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയോ
വണ്ടി ലൈസൻസ് ഉണ്ട് ലൈസൻസ് ഉണ്ട് പക്ഷെ വണ്ടി ഓടിക്കാൻ പേടി
ആഹ്
എങ്ങനെയോ ലൈസൻസ് എങ്ങനെ ലൈസൻസ് എടുത്ത് പിന്നെ അത് ആഹ്- തുടർച്ചയായിട്ട് ഓടിച്ചൊന്നും നോക്കിയില്ല ലൈസൻസും മേടിച്ചിട്ട് പിന്നെ രണ്ട് മൂന്ന് വർഷം അനങ്ങ അനങ്ങാതെ നിന്നു ഇപ്പൊ പിന്നെ അങ്ങ് മറന്നും പോയി ഇപ്പ ഭയങ്കര പേടി
ആഹ് ആഹ് പേടിച്ചാ പിന്നെ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാണ് ആ പേടി മനസ്സിലേക്ക് വന്ന് കഴിഞ്ഞാല് സമയം നോക്കണംട്ടാ ഉം പേടി മനസക്ക് വന്ന് ആഹ് പേടി മനസ്സക്ക് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഓടിക്കാൻ പ്രയാസണ് പിന്നെ എവിടെയങ്കിലും തട്ടി തടഞ്ഞ് വീണാലോ അതും ബുദ്ധിമുട്ടല്ലേ അള്ള എത്ര മരണം കേൾക്കണം അങ്ങനെ അപകടം മരണം ഉം ഉം
ഉം ഉറങ്ങാറായോ കുട്ടികളൊക്കെ ഉറങ്ങിണ്ടാവൂല്ലേ കുട്ടികളൊക്കെ നേരത്തക്കെ കിടന്ന് ഉറങ്ങൂല്ലേ
ഇപ്പ പകലൊക്കെ ഉറങ്ങിയാ
നാളെ നേരത്തെ എണിക്കണ്ടേ സ്കൂളിലക്ക് പോവാൻ അപ്പൊ നേരത്തെ എണിക്കാൻ അപ്പൊ നേരത്തെ ഉറങ്ങണ്ടേ
ഉറങ്ങും പറഞ്ഞാൽകേക്കത്തില്ല മോൻ ഉറങ്ങി മോൻ പത്ത്മണിയായപ്പഴേ ഉറങ്ങി പക്ഷേ മോള് അകലൊക്കെ കിടന്ന് ഉറങ്ങി ഇപ്പൊ രാത്രിയാവുമ്പോ ഉറങ്ങൂല ഇവിടെയൊക്കെ എണീച്ച് നടക്കുന്നു
ആഹ് അത് ശരി
ഉം പിന്നെ അവൾക്ക് രാത്രില്ലാ പഠിത്തം വരുന്നത്
ആഹ് ആഹ് കുട്ടിയോള് പ്രായയിപ്പം അതല്ലേ നമ്മള് അതെല്ലാം ഇപ്പ ചിന്തിക്കുക കുട്ടിയുള്ള പ്രായം അതെല്ലേന്ന് ആഹ് ശരി എന്നാ ഓക്കേ കേട്ടാ
ഉം